ആഹ് കേൾക്കണില്ലേ വിശേഷങ്ങൾ വിശേഷങ്ങളെന്താ പറയാ എന്താ തിരക്കൊക്കെ ഒഴിഞ്ഞോ
ആഹ് പണിയൊക്കെ ഒരുങ്ങി. എന്താ കൂട്ടാനൊക്കെ?
കൂട്ടാന്ണ്ട് അതാവണുള്ളൂ ഇതാ മീന് പൊരിക്കാൻ നിക്കാണ് കറി കുമ്പളങ്ങ കറി ആയിട്ടുണ്ട്.
ആഹ് ഇവിടെയും കുമ്പളങ്ങ കറിന്നെയാ കുമ്പളങ്ങ കറിയും ഉം പിന്നെ മീനും
ആഹ് മീന് ഇതാ കുട്ടികൾ ഇന്ന് ഇവിടെ സ്കൂളുണ്ടേ
ആഹ് ആ മാപ്പിള സ്കൂളേക്കാരല്ലേ
അല്ലേ ഓൽക്ക് ക്ക് ഇന്നലെ ഇണ്ടായിന്നില്ല വാറ്റെ എന്താണ് സെന്റ് മേരീസ് ആണ് ആഹ് അപ്പ അയിന് പകരം ഇന്ന് എട്ക്ക
ആഹ് അതങ്ങനെയാണ്ല്ലേ ആഹ് ഭർത്താവ് എന്തെയ്യണൂ
ഭർത്താവ് ഇവിടെ നാട്ടി തന്നെയാണ് പെയിന്റിങ്ങാണ് പണി എല്ലാ പണി എടുക്കും കോൺട്രാക്ടറാണ് പെയിന്റിങ്‌ കോൺട്രാക്ടറാ ഉം ഇങ്ങളൊക്കെ ഒരിങ്ങിയോ
ആഹ് ഒരുങ്ങിയേ കുളി
ഏഹ് അതെയോ ഉം എന്റെ കുളിയൊന്നും കഴി ഞ്ഞിട്ടില്ല അയിനൊക്കെ ഇനി സമയൊണ്ട് അടിച്ച് വാരണം തൊടക്കണം
ആഹ് അങ്ങനെയാണല്ലേ നിങ്ങളെന്താ എന്നിട്ട് രാവിലെ കടി എന്തായിരുന്നു
കടി ചപ്പാത്തി ഇന്ന് പോണില്ല പറഞ്ഞിട്ടേ അതെ ഇന്ന് സ്കൂൾക്ക് പോണില്ല പറഞ്ഞു ഞാന് ചപ്പാത്തി ഒന്നും ആഹ് അതാണ് ചപ്പാത്തി ഇണ്ടാക്കലൊന്നുല്ല സ്കൂളില്ലാത്ത ദിവസം ഇണ്ടാ ക്കൊള്ളു അയിനിന്ന സമയം പോവൂലെച്ചിട്ട് അയില് പിന്നെ പറഞ്ഞു എല്ലാരും ഉണ്ട് പോവണ്ട് ഞാനും പോവ്ണ്ട് പർഞ് അപ്പൊ പിന്നെ ഒരു പൊരിച്ചിലെയ്ന്നു പറയാ കൊറച്ച് നേരം ഉം പിന്നങ്ങനെ പോയി ഉം
കണ്ടോ
അംഗൻവാടി സ്കൂള് മദ്രാസ ഒക്കെ അടുത്തന്നെയാണ് പക്ഷെ അംഗൻവാടീക്ക് നട ക്കാൻ കുറച്ചുണ്ടേനും സ്കൂൾക്കൊക്കെ നടന്നിട്ടന്നെ പോക മക്കളൊക്കെയ് അംഗൻവാടിക്ക ചെറിയ ആള് പോണത് ഓട്ടോറിക്ഷക്ക് ഉം ആഹ് ഓൻ പോയി ഓന് ചെറു
എങ്ങനെ പച്ചക്കറിത്തോട്ടൊക്കെ ഒള്ള ആളാണോ
ആഹ് ഇണ്ട് വഴുതനങ്ങിയും പച്ച എന്താ പച്ചമുളകും പിന്നെ മറ്റേതില്ലേ തക്കാളിയിണ്ട്
ആഹ് ഞങ്ങളതും തന്നെ പയറും ആഹ് മറ്റേ കൃ
ആഹ്
ഷിഭവനിന്ന് അയ്ക്കാരല്ലേ ആഹ് അത് ശരി ഇവിടെ വെള്ളരിക്ക, കുമ്പളം, മത്തന് അങ്ങനത്തെക്കെണ്ട് ണ്ട്. ആഹ് അത് പിന്നിം അങ്ങനെ ഇണ്ടായിട്ട്ണ്ടാവുലേ. ആഹ് അയ് ശരി. ഇങ്ങളേത് വളാ ഉപയോയ്ക്കല്?
ഞാന് വാങ്ങീട്ടൊന്നും ഉപയോഗിക്കൽല്ല. നമ്മളെ സാധാ പച്ച വള ട്ടൊട്ക്കും. ചാണക ട്ട് കൊടുക്കും. അത്രൊക്ക
ചാണകൊക്കെ ലേ. ആഹ്. അത് ശെരി. അപ്പൊ നല്ല ആഹ് ഇവടിം . ഇവടെ ജൈവ വളങ്ങളൊക്കെ ഇട്ട് ട്ടെയ്. ആഹ് ജൈവവളൊക്കെ ഇട്ടിട്ടാ ഇണ്ടാക്കാ. ഇവടെ
അതെല്ലേ ആഹ്. ആഹ് അങ്ങനൊരാള് നോക്കാൻണ്ടങ്കിൽ ഇത് ഞാൻ തന്നേണ് എല്ലാത്തിനും.
ആഹ് ജോലിണ്ടോ?
ഇല്ലെ. ഇതാ വീട്ടു ജോലിയെന്നെല്ലേ അതന്നെല്ലേ മെയിൻ ജോലി.
ആഹ് വേറെ ജോലിയൊന്നും നോക്ക്ണ്ടാവൂല്ലല്ലേ. ആഹ് അങ്ങനെ ലേ. ആഹ് പിന്നെ പ്രിയദർശിനി കേറീന്നോ ങ്ങള്?
ഇല്ലെ. കേറിയിട്ടില്ല കേറാനുള്ള സാഹചര്യും അവസരൊന്നും ഇതുവരെ കിട്ടീട്ടില്ല. ടൂറ് പോണം. അട്ടപ്പാടി ക്ക് ഉം ന്റെ തൊണക്കാരത്ത്യേളൊക്കെ പോയി പർണു. അട്ടപ്പാടി കേറീയർണു. അയില് കേറീട്ട്
ഇജ്ജ് ണ്ടാവൂലലേ.
ഇല്ലെ. ഞാൻ പോയില്ല. മഴിം തെരക്കൊക്കെല്ലേ പിന്നെ അയിന് കുട്ട്യേള് സ്കൂള്ണ്ടാവും.
മറ്റന്നാ പോണംന്നറിണ് ണ്ട് ഞാനും ഏട്ടത്തി ഒക്കെപ്പാട കൂടീട്ടേ. ഉം അങ്ങനെ കെര്തീക്കുണു. ഉം അവടെങ്ങനെ മ മഴക്കെണ്ടോ? ആഹ് സ്ത്രീകൾക്ക് സൗജ
ണാല്
ആഹ് മഴ ഇപ്പ ല്ല. പക്ഷെ ന്നാലുംണ്ട് കാലാവസ്ഥ മഴടെ ന്നേണ്. വെയിലൊന്നും ഇല്ലാത്ത കാലാവസ്ഥന്നെ.
ഇവടിം കനത്ത മയേര്ന്നു പെയ്ത് തോർന്നു ഉം.
അതെ ലേ. രാവിലെക്കെ ഉണ്ടായിരുന്നുട്ടൊ ഇങ്ങനെ ചെറുതായിട്ട്.
അവ്ടെ പനിയൊ ക്കെണ്ടോ, ആർക്കെങ്കിലും വീട്ടില് പനിണ്ടോ?
പനി പനി ഇല്ലേ ഇപ്പൊ പനിക്കോളൊന്നുല്ല. ഇപ്പണ്ട് ദാ ആശാവർക്കർ ആയ് ച്ചീല് വര്ണ് ണ്ട് ഇങ്ങനെ ക ഡനി പ്പ ഡെങ്കില്ലേ ഡെങ്കി പനിടെക്കെ. കണക്ക്ട്ക്കാനും നോക്കാനൊക്കെ വര്ന്ണ്ട് ഉം.
ബോധവൽക്കരണൊ ക്ലാസ്സൊക്കെ ഇണ്ടാവൽല്ലെ അവ്ടെ? ഇബടെ അങ്ങനെക്കെണ്ട്. ഇവടെ വിൾച് പറഞ് പോവ്ണ്ട്. ഉം ഹെൽത്ത് സെന്റർന്നെ. ഇബടെ അട്ത്ത് എന്താ ഒരു ഡെങ്കി ആഹ് ഒരാൾക്കങ്ങനെ ഡെങ്കിപ്പനിണ്ടായിന്നു. അപ്പൊ പിന്നെ എല്ലാർക്കൊരു ജാഗ്രതേണ് പറ്യെ.
ആഹ് അത് ശെരിയാണ് ഇബടോല്ങ്ങനെ വന്ന് ആഴ്ചീൽ വന്ന് ഇങ്ങനെ പോവും.
ആഹ് ഇങ്ങട്ട് രക്തൊക്കെ ടെസ്റ്റ് ചെയ്തു അപ്പൊ ഭാഗ്യത്തിന് എന്തോ ഡെങ്കി പനിയൊന്നുംല്ല. ന്നാലും ആഹ് കുട്ട്യാൾക്കേ ഇപ്പ പനിണ്ട, ആഹ്. ഹാ അതന്നെ വൈറൽ പനിയാണ്ത് ന്ന് പറഞ്ഞത്. മറ്റേ പൊതുവേ ഇപ്പ ഈ പനി ണ്ടായാ ഭയങ്കര ക്ഷീണാണേ. കുട്ടിടെ കൈയും കാലൊക്കെ വേദനിക്കാ ന്നൊക്കെ പറഞ് കരയേക്കാരം. ഭയങ്കരം ആഹ് ശരീരത്ത്ക്ക്ട്ക്ക്ണ്ട് അയിന്റെ ക്ഷീണം ആഹ് കടുപ്പം കൂടുതലാണ് ഉം ഉം അങ്ങനെക്കെണ് എ രാത്രി ഇങ്ങൾ എന്താണ്ടാക്കാ
രാത്രി ഉച്ചക്കത്തന്നെയ്കാരം പ്രത്യേകിച്ച് സ്പെഷലൊന്നും ഉണ്ടാവൂല രാവിൽ തന്നെ അല്ല ഉച്ചക്ക തന്നെ വൈന്നേരത്തും
ആഹ് അങ്ങനെയാണ്ലെ
ആഹ് പിന്നെ മാപ്പ്ള ഓട്ച്ചത് ന്ന ഇല്ലേ ചപ്പാത്തില്ല ഓഡ്സ് തന്നു ഉം ചെറ്തായിട്ട്ണ്ട് അല്ലെ ചെറിയതായിട്ട്ണ്ട് അപ്പൊ പിന്നെ അങ്ങനെ അയ്ന് എ ഇല്ല ഇല്ലെ ഫുഡിലിങ്ങനെ കണ്ട്രോളെയ്ത് പോക നിയന്ത്രിച്ചങ്ങനെ പോക
ആഹ് ഫുഡ് നിയന്ത്രിച്ചാലും മതി
ആഹ് മതി അങ്ങനട്ട് അങ്ങനെ പോവ ഉം പിന്നെ ഉം ഇന്ന് പ്പൊ വേറൊട്ക്കെലും പോയിന്നോ ടൂറൊടെ പോയിന്നോ
ഓർ പോയിന്നേ ഏയ് ടൂര് മൈസൂരൊക്കെ പോയിരുന്നു ഇപ്പള്ല്ലല്ലിം
അതെ
മഴ ഇപ്പൊ മഴല്ലേ അങ്ങന പോവാറില്ല പിന്നെ കുട്ടിക്ക് ആഹ് ഉം പ്പ അ വേനലവദിക്ക് അന്നാ പോയിന്നേ
ആ വേനലവധിക്ക് അയ് ശരി ആഹ്
ളും മക്കളും ഭാര്യേം ഞങ്ങളും ഒക്ക അങ്ങനെ പോയി വെറുതെരിക്കല്ലേർഞ്ഞിട്ട് അങ്ങനെ പോയതാ നല്ല വിനോദേര്ന്നു ഉം നല്ല കാഴ്ചകളൊക്കെ കാണാണ്ട് ആഹ് അയ് ശെരിയാണ് അത് ഞമ്മളെ പ്രായക്കാരാവുമ്പോ വേറൊരു രസല്ലേ
ആഹ അതാണ് പിന്നെ എന്താ ഉച്ചക്ക്?
മക്കളാ? ഉച്ചക്ക് ഇനി ചോറും കുമ്പളങ്ങ കറി മീനുണ്ട്.
ആഹ് അത് ശെരി.
ഇങ്ങളെ എങ്ങനെ കുമ്പളങ്ങക്കറി എന്താ മോര് പാർന്നിട്ടാണോ വെക്കാറ്?
ആഹ് വടെ മോര് പറർന്നിട്ട് അതാ ഇഷ്ടം മോര്
ആഹ് ബടിം തന്നെ. മോര് പാർന്നിട്ട് തന്നെ ഇന്നട്ട് തേങ്ങി അരച്ചിട്ട് ജീരഗോ ഉള്ളിക്കെ ഇട്ടിട്ട് മറച്ച് വെച്ച നല്ല ടേസ്റ്റ് ആണ് മ് അത് ഇവട്ത്തെ ഇവട്ത്തെ കുട്ട്യേക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ആഹ് ആഹ്
കുമ്പളകറി എപ്പോഴും അങ്ങനെ വെക്കീണെ വച്ചത് പിന്നെ മോര്കറിയല്ലേ പിറ്റ്യേസി നല്ല രസണ്ടാവേനു.
ആഹ് അതന്നെ പിറ്റീ എന്താക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഇണ്ടാവ
ഉം നല്ല രസണ്ടാവും ഇനി വൈകുന്നേര്ത്ത്ക് എന്താ? ഇണ്ട് ഇന്ന് ലീവാണ്.
അ ആഹ് രാത്രിക്ക് ചെൽപ്പ ചപ്പാത്തി ണ്ടാകും. അല്ലെങ്ക ചൊറെന്നെ ഇവിടങനെ പ്രത്യേച്ച് രാത്രി എന്തേലും വാണന്നൊന്നുല്ല അങ്ങനെണ്.
ആഹ് ഇവിടെ അങ്ങനെക്കെ തന്നെ അത്രന്നേ ള്ളൂ പിന്നെ മക്കൾക്ക് ചെല ഇപ്പ എന്തെങ്കിലൊക്കെ രാത്രിക്ക് പാറു സ്കൂൾട്ട് വന്ന വൈന്നേരാവുമ്പോ ഓല് ആകെ ഒരു നേരേല്ലെ ഇണ്ടാവൊള്ളു അപ്പ എന്തെങ്കിലൊക്കെ പ്രത്യേകിച്ച് വാണെന്ന് പറയുമ്പോ അപ്പ അങ്ങനെ നോക്കുന്നുല്ലാതെ
കൊണ്ടരല്ല് ആഹ് അങ്ങനെലെ പിന്നെ ഇന്ന് സ്കൂള്ളോക്കെ പഠിച്ചപ്പൊ ആ കാസാ ജീവേനു
ഞാന് സത്യം പറ്ഞ്ഞാ ഒന്നിനും കൂടീരുന്നില്ല അയിന്റെ പകരം ഇപ്പ ഇന്റെ കുട്ടിനെ എല്ലാത്തിനും കൂട്ട്ണ്ണ്ട് ഓൾക്ക് എല്ലാത്തിനും ഫസ്റ്റ് സമ്മാനം കിട്ടും ഓള് കൂട്ടും ചെയ്യും ഞാൻ ഒന്നിനും കൂടീരുന്നില്ല ഈ സ്റ്റേജ് പരിപാടിക്ക് കൂടീരുന്നില്ല
ആഹ് ഞമ്മള് കൂടീട്ടില്ലേ ഞമ്മളെ കുട്ടിയളേലും കൂട്ടണം ഇന്നാലൊള്ളൂ എല്ലാരിലെ സജീവാകാൻ പറ്റാ ആഹ് അത് ശെരി ആഹ് ചെലോ
സ്റ്റേജ് പരിപാടി ഓപ്പനാ ആഹ് അയ്നൊരു ഇൻട്രസ്റ്റ് ഇണ്ടായിര്ന്നില്ല എന്നാ ഇതിനൊക്കെ കൂടിനു.
ആഹ് അത് ശെരി.
അപ്പ പിന്നെ ഓളെല്ലാത്തിനും കൂടും ആ ഒപ്പനക്ക് നാടകത്തിന് പിന്നെ ഫ എന്താ ഫോക്ക് ഡാൻസ് സംഘനൃത്തം അങ്ങനെ എല്ലാത്തിനും കൂടോള്
ആഹ് ഇന്റെ മോളും തന്നെ ആഹ് തിരുവാതിരക്കൊക്കെ കൂട്ടിന്നു ഓളങ്ങ ത്തിനൊക്കെ കൂടും ഒപ്പന ഒപ്പനീല് ആഹ് ഓൾക്ക് പുതിയെണ്ണിനെക്കാട്ടിലും ഇഷ്ടം കച്ചാ നിക്കാനാ ഞാൻ എന്താറിയേ പുതിയെണ്ണാണെങ്കി കു ട്ടി ഇന്നാ കൾച്ചാണ്ടാ ഇതില്ലല്ലോ ഏയ് അത് മാവണ്ടമ്മാന്നറിയാ ഓള്.
ഹ്മ്മ് അയ് ശെരി ഇബളും അങ്ങനെ തന്നെ ഒക്കീലും കൂടും ഇമ്മ ഇമ്മ ചേർ ക്കലും അങ്ങനെട്ടാ എല്ലാ പരിപാടിക്കും കൂടും സ്കൂൾത്തെ പരിപാടിക്കൊക്കെ കൂടും, വീട്ട്ക്ക് ഇപ്പൊര് മുഹറൊമ്പോ പത് ത്തിന്റെ ലീവ്ട്ടിയപ്പോ പോയി പോന്നു.
ഹ്മ്മ്, ആഹ് ഇപ്പ സ്കൂളൊക്കെ ഇണ്ടാവോണ്ട് അങ്ങനങ്ങ് പാർക്കാൻ പറ്റുല്ലല്ലോ ലെ
ആഹ് അങ്ങനെ പോകാനും കോലല്ലേ എപ്പളും എപ്പളും പോകല് നടക്കൂല്ല്യ
അത് ശെരി. ന്യാണ് പിന്നെ എന്തൊക്കെ കുട്ട്യേളൊക്കെ കൾച്ചാൻ പൊയ്ക്കാ ആഹ് അത് ശെരിയാണ് സ്‌കൂളൊന്നും പിന്നെ അറീ അറിം ചെയ്യൂല, ആഹ് സ്കൂള്ണ്ടല്ലോലെ അവ്ടെ അത് ഞാൻ മറന്നു
ആഹ് സ്കൂളുണ്ട് ഒരാളുണ്ട് ഇവ്ടെ ഓനധികം കളിക്കാൻ പോയിക്ക്ണു ഓനിപ്പ ഈ പറഞ്ഞ ഒറ്റക്കാണ് ഓന് വേറെ സ്കൂളിലാണേ
ക്കണ്ടോ തോടും കൊളും
ഇല്ല പാടവും ഇതൊക്കെണ്ട് ഇല്ല ഈ പാടണ്ട് ഒര് പഞ്ചായത്ത് കൊളണ്ട് അത് ഉപയോഗി ക്കാതെ അങ്ങനെ കെടക്ക്ണ്ട്. ഇപ്പാരും ഉപയോഗിക്ക്ണൊന്നുല്ല പിന്നെ പാടവും തൊടുക്കെണ്ട്
ആഹ് ഞങ്ങളയ്ലോ അയിക്ക ആദ്യൊക്ക് അലക്കാൻ പോയിന്ന് ഇപ്പ അയ്ല് അത് നറഞ്ഞിട്ടാ നിക്ക്ണേ അപ്പ ഞങ്ങള് അയില്
അതെല്ലേ ആഹ് ശെരി
പിന്നെന്തൊക്കെ ഇന്നട്ട് വിശേഷങ്ങള്
പിന്നെന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല ഇമ്മീം ഇപ്പക്കണ്ടേ കൊഴപ്പൊന്നുല്ല ഓല് സുഖായിട്ട് ഇരിക്ക്ണു, ഇങ്ങളെ വീട്ടില് ആരൊക്ക ക്കെണ്ട്?
ഏഹ് വീട്ടില് ഞങ്ങളും പിന്നെ ജേഷ്ഠന്റെ ഭാര്യ മക്കളും പിന്നെ ഉമ്മീം ഉപ്പി
ആം ആഹ് ശരി ആം
ന്നാ ഞാ വിളിക്കണ്ട്ട്ടോ
ആഹ് അയ്ക്കോട്ടെ ശെരീന്നാ